ഹലോ
ഹലോ കേക്കുന്നുണ്ടോ? ആഹ് കേക്ക്ന്നൊണ്ട് കേക്ക്ന്നൊണ്ട്
ആഹ് എന്തെക്കെ വിശേഷം
ഓ മഴെയാണ് വീട്ട്ന് വെളീലോട്ടെറങ്ങാൻ വയ്യ ത്രേം മഴ
അതെ ആഹ് എന്ന് തൊടങ്ങിയ മഴയാണ്?
നമ്മക്കിപ്പോ ഒരാഴ്ച്ചയായിട്ട് മഴയാ എടക്ക് രണ്ടൂസൊക്ക വെയിലൊണ്ടാര്ന്നു. പിന്നിന്നലെ മുതൽ കണ്ടിന്യൂ മഴ
ആഹ് ഇന്നലെ പിന്നെ ഇവിടെ മയയില്ല ഇന്നലെ പിന്നെ പൊതുവേ വെയിലായിറ്റും അങ്ങനെയ്നും ഇന്നെ പിന്നെ രാത്രിങ്ങ് ചെറ്തായി റ്റിങ്ങന പെയ്തു പിന്നെന്ന് രാവിലെ ആഹ് ഇന്ന് രാവിലെ കൊറച്ചു നേരം ആഹ് ഉസ്ക്കൂൾക്ക് മക്കള് പോവോളം വല്യ കൊഴപ്പയില്ല പിന്നെ ഒരു പത്തരൊന്ന് കഴിഞ്ഞ പ്പോണ്ട് നല്ല മയ, പെരും മയും കാറ്റും
ഓ നിങ്ങ്ക്ക് മഴേത്ത് വേറെ ബുദ്ധിമുട്ടൊക്കെ ഒണ്ടോ, വെള്ളം കെറോ അങ്ങനെയാണൊണ്ടോ?
ഇല്ലല്ല അങ്ങനത്തെ ബുദ്ധിമുട്ട് ഇവട ഇല്ല നിങ്ങക്ക് അവടൊണ്ടോ?
അല്ല നമ്മക്കും കൊഴപ്പൊല്ല
ആ ഇവടെ അടുത്തൊക്കെ തോട് ഇതാക്കണ്ട് ചാല്കളക്കണ്ട് പക്ഷെ ഏഹ് മ അങ്ങന വെള് ഇതിന്റ ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇത്
ഉം ആഹ് ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകതയല്ലേ ഉം വെള്ളം കേറമ്പോം മഴെയാവുമ്പം വെള്ളം കേറുമ്പ എത്രോ പേ ദുരിദാശ്വാസ ക്യാമ്പിലക്ക പോന്നത്
അതാണ് അങ്ങനൊന്നും ഇല്ലാതെരിക്കട്ടെ കാരണം അങ്ങനെ - ആ ദുരിതം അനുഭവഇക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുവ
അതല്ലേ അവര് മഴയാവുന്നനുമ്പേ ഇങ്ങന എല്ലാം പ്രിപ്പെറെയ്ത് വെയ്ക്കും
ആഹ്
അങ്ങന പറേന്ന കേട്ടിട്ടുണ്ട് ആ സ് സാധനം എല്ലാം ഒതുക്കി വെയ്ക്കോന്ന് പിന്നിപ്പ എല്ലാം ര രണ്ട് നില വീടാന്നെങ്കി സാധനം എല്ലാം മോളി കൊണ്ടോം
അതാണെ ആ ഞമ്മ അങ്ങൻത്ത ആൾക്കാർക്ക് മഴ വരുന്നത് പേടിയാരിക്കും -
പേടിയ, പേടിയാ ആണ് പലരും പറയുന്ന കേൾക്കാം വെയിലാന്നെങ്കിൽ വെയില് മതി വെയിലാമ്പോ ചൂടാന്നെങ്കി ഇത്തിരി ഫാൻ്റ കീഴില്ലെങ്കിലും ഇരിക്കാല്ല മഴയാന്നെ ഭയങ്കര ബുദ്ധിമുട്ടാന്ന്
അതാണ്
ചെലര്ട വീട് പാടത്തിന് നട്ക്കൊക്കെ പാ ഇ തോട്ട് വരുമ്പും പാടത്തിന്റെ ഇടയ്ക്കു ഒക്കെ ആയിരിക്കുമല്ലേ ആ അപ്പൊ അവർ പോകാനും സ്കൂളിൽ പോകാനുമൊക്കെ ബുദ്ധിമൂട്ടാ വെളിയിലോട്ട് ഇറങ്ങാനും പാടാ
ആ ആ ആ മക്കള് സ്കൂൾക്ക് പോണ മക്കളാണോ? എത്രയില പഠിക്കണേ
വല്യമക്കളാണ്.
അഹ് അഹ് അതൊക്കെ കഴിഞ്ഞ് സ്കൂൾ പോണ
ങ സ്കൂളൊക്കെ കഴിഞ്ഞു. കോളേജായി.
കോളജ് ആയി. എനിക്ക് രണ്ട് മക്കളാണ്. ഓല് ഒരാള് അഞ്ചാം ക്ലാസ്സിലും. ഒരാള് ഒന്നാം ക്ലാസ്സിലും. ഓനൊക്കെ രാവിലെ എണീക്കാൻ. അ രാവിലെ എണീ ക്കുമ്പോ തന്നെ മദ്രസക്ക് പോണ്ടാ സ്കൂൾക്ക് പോണ്ടാന്നി ള്ളെ പരാതിയാണ്. കാര ഇങ്ങനെ മഴ പെയ്യുമ്പോ ആ അതാണ്. ഓൽക്ക്‌ ന്നെ ബുദ്ധിമുട്ട് മദ്രസക്കോണ്ടാ സ്കൂളുക്കോണ്ടാ റിഞ്ഞാണ്ട് കാരണം. ഒലെ പറഞ്ഞിട്ടു കാര്യല്ല മഴ ഇങ്ങനെ പെയ്യുമ്പോ ആര്ക്കും വല്ല്യ താല്
ആ ആ ആ എൽ കെ ജി യു കെ ജി ഒക്കെ കഴിഞ്ഞില്ലായിരുന്നോ? അപ്പഴും മടി ഉണ്ടായിരുന്നോ?
ഇല്ലലല്ല. ഇന്ന് മഴ ആയതുകൊണ്ടാണ്. പോവാനും വരും മടി കാര്യം കാര്യന്നുല്ല. ഈ മഴയാകുമ്പോ എണീക്കണ്ടേ?
അവോ അത്
ആ അതുകൊണ്ടാണ് അല്ലാതെ ഒന്നാ സമയായി കഴിഞ്ഞാലോ ഇന്നെല്ലാരും പോണെന്റെ മുന്നെ മാറ്റ് റെഡിയയാണ്ട് പോവായിരുന്നു ക്കും സാധാ രാവിലെയാണ് എണീറ്റണ്ട് കിട്ടണ്ടെ കാരണം ഒറക്കം കൊറച്ചനേരം കൂടി ഉറങ്ങണ് രാവിലെ എയ് മണി ആവുമ്പക്ക് ഏയര ആവുമ്പക്ക് മദ്രസ് തൊടങ്ങും. ആ അതാണ് എബിൻ ഒരാൾ ക്കും വല്യമോൾക്ക് ആറ് മണിക്ക് മദ്രസ തുടങ്ങും. അപ്പോക്കവിടെ അഞ് സീറ്റ്‌ ഒക്കെ സെറ്റായി ആറ് മണിയാമ്പോ മദർസക്ക് അപ്പൊ ഇന്ന് രാവിലെ ചിലപ്പോൾ ഇങ്ങനെ മഴ പെയ്യുന്നു അപ്പൊ ആ മഴത്തൊക്കെ ഒന്നും കണ്ണൊക്കെ തൊറന്ന് എണീറ്റിട്ടുണ്ടേ ഇല്ല രാവിലെയാണ് ഇവിടെ ത് ടൈമിലാണല്ലോ നേരെ കാരണം മദ്രസ വിട്ടിട്ട് വേണം കാണുമ്പോ രാത്രി മദ്രസ ആയി കഴിഞ്ഞാല് ബുദ്ധിമുട്ടാണ് കാരണം- ഈ രാത്രിയാവോ പഠിക്കണ സമയല്ലേ
ഓ ഓ ഓ
അപ്പ പിന്നെ ഇവിടെ ഫുളായിട്ട് രാത്രി മദ്രസ എടുക്കണില്ല ഫുള്ളായിട്ട് രാവിലെയാണ് മദ്ര
ആണല്ലേ ആ എനിക്ക് അങ്ങനെ അറിയത്തില്ല അതിനെകുറിച്ച് അതാ ചോദി
ആ ആ അവിടെ പകല് രാവി- പിന്നെ രാത്രി ആകുമ്പോ കു കുട്ടികൾക് മദ്രസ്തേ പഠിക്കാൻ ടൈമ്കിട്ടും സ്കൂളിലത്തേ പഠിക്കാൻ ടൈമ്
ഓ അവിടെ പ വീട്ടിൽ വന്ന് അവിടെ പോയിട്ട് മദ്രസേ പോയിട്ട് വന്നിട്ട് പഠിക്കാനൊക്കെ കാണത്തില്ലിയോ
ആ ഉണ്ട് മദ്രസല്ത്തെ പഠിക്കാൻ ഉണ്ടാവും അതിപ്പോ സ്കൂള് വിട്ട് വന്ന് കഴിഞ്ഞിട്ടേ പിന്നെ പഠിക്കാൻ പറ്റുള്ളൂ രാത്രി
ഓഹോഹോ അവിടെ അവിടെ ഇങ്ങനെ വർഷം തോറും ഇങ്ങനെ ക്ലാസ്സ് ക അങ്ങനൊരു
ആ ഇണ്ട് ഇണ്ട് ഇപ്പൊ മോള് മദ്രസ ആറാം ക്ലാസ്സിലാണ് മോന് ഓൻ രണ്ടിലും
എത്രാം ക്ലാസ്സ
ഇവിടെ പ്ലസ്ടു ആ മദ്രസ പ്ലസ്ടു പ്ലസ്ടു വരെ വേണ്ട പഠിക്ക പത്ത് വരെയെങ്കിലും പഠിക്കണം
ഓ ഓ ഓ ആ കമ്പൾസറി ആണല്ലോ അല്ലേ ഓ ഓ അന്നേരം പിന്നെ എല്ലാരും പോയല്ലേ പറ്റു എക്സാം രണ്ട് വർഷം തോറും
എങ്ങനെ
എക്സാം ഒക്കെ നട
ആ ഇണ്ട് എക്സാമിന് നോമ്പിന്റെ എന്താ മുമ്പ് എക്സാം ഉണ്ടാവും എക്സാമില് ജയിച്ചു കഴിഞ്ഞാലാണ് പിന്നെ അടുത്ത ക്ലാസ്സ്ക്ക് ഉണ്ടാവുക നോമ്പിന് പിന്നെ വെക്കേഷനായിരിക്കും പിന്നെ നോമ്പും പേര് ന്നാളൊക്കെ കഴിഞ്ഞിട്ട് ആയിരിക്കും പിന്നെ സ്കൂളും മദ്രസ തൊറക്ക ആ
ഉം ഉം
എത്ര മക്കളാണ് നിങ്ങക്ക്
രണ്ടു പേര് രണ്ടു പേര്
ആഹ് ആണോ പെണ്ണോ
ഒരു മോനും ഒര് മോളും
ഏ മോളെ കല്യാണം കഴിഞ്ഞോ
ഇല്ല പഠിക്കയാണ്
ഏ ഓളെത്രീലാണ് ഡിഗ്രിക്കോ
ആഹ് ഡിഗ്രിക്ക് മോന് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞു
ആഹ് മോളാ വൽത്
ഉം അത് വലുത്
ആഹ് ഏട്ടനെന്തീയ്യ്ണ്?
ബിസ്നസ്സാണ്.
ആഹ് അവടെ നാട്ടുകൂടെന്നായിരിക്കുല്ലേ ഏ മോ ഹോസ്റ്റൽന്ന് ട്ടല്ലല്ലോ പഠിക്കണത്
അല്ലല്ല വീട്ടില് വീട്ട് വീട്ട്തന്നെ പിന്നെ ഉച്ചക്കൽത്തേക്കുള്ള ഫുഡൊക്കെ
ആഹ് ഒക്കെ ആയി അയിറ്റ് ണ്ട് ങ്ങളതായിലെ
ആയി ആയി
ആയി
ഇന്നേന്തായിരുന്നു സ്പെഷ്യല്
ആ ഇന്ന് ആര് കഴിക്കാനേട്ടൻ വരോന്ന്ട്ട്
ഇന്ന് സ്പെഷ്യൽ എൻ ന്തായിരുന്നു
ഇന്ന് സ്പെഷ്യല് മീനും ചേനക്കറിയും ഏ പപ്പായഉപ്പേരീണ്ട്.
ചേനേ തേങ്ങ വറ്ത്തരച്ച് ചേന കറി വെക്കുല്ലേ ആഹ് ഞങ്ങക്ക്ന്ന് മാങ്ങ മാങ്ങക്കറിയും പിന്നെ അവിയലും പിന്നെ ചക്കപ്പൂഞ്ഞ് വെച്ചിത് തൊട് കറിയും വെച്ച്
ച്ച ഉപ്പ് എന്താ പച്ച പച്ചച്ചക്കല്ലേ ക്ക്ആ
പച്ചച്ചക്കടെ എന്റെ പൂഞ്ഞില്ലേ ആ പൂഞ്ഞെട്ത്ത് തൊടറി, തീയല് തീയൽ പോലെ വെക്കും നമ്മള് ചിക്കൻ കറിയൊക്കെ വെക്കത്തില്ലേ
ആ
ആ അതിന് ചിക്കന് പകരം ഈ ചക്കടെ പൂഞ്ഞിടും
ചൊളയാണോ അതോ അതിന്റെ മേൽഭാഗോ
ന്റെ മേൽഭാഗം
മേൽഭാഗ ആ അത് ഉപയോ അതും എടുക്കോ
ആ അതെടുക്കാ അത്‌ നല്ലതാ
എന്നിട്ട് അത് ഉള്ളി തൊക്കെ വാട്ടി റ്റിങ്ങ അതെങ്ങനെ വെക്കാ
ട്ടി ഉള്ളിയൊക്കെ വാട്ടി വേണമെങ്കി ഒരു തക്കാളി ഇടാം പിന്നല്ലേ നമ്മള് ഇന്ന് വെച്ചത് തേങ്ങാപ്പാലില വെച്ചത്
ആ അത്ന്നി ട്ട് അതും അത്ങ്ങനെ ഞ്ഞുങ്ങാട് വേവിക്ക
ആ തേങ്ങാപാലില് അതരിഞ്ഞ് വേവിച്ചിട്ട് ഉള്ളിയ എല്ലാം കൂടെ അയിന്റെ കൂടെ ചേർത്തിട്ട്..... ആ വേവിച്ചു വേവിച്ചിട്ട് പിന്നെ മസാല.... ആ മുളകു മല്ലി പിന്നെ ഇച്ചിരി.... മസാലപ്പൊടിയും ഉണ്ട് ആ നല്ല താ.... വ പിന്നെ വേണുന്നര് തേങ്ങ പാ..... കൊത്തൊക്കെ വർത്തിടും
ആ അത് ഞാൻ ആദ്യായിട്ട് കേൾക്കാന്ന നമ്മൾ ഈ ചക്ക ആഹ ചക്കന്റെ ചോള ത്ത് വെക്കൂ ചക്ക കൂട്ടാന ഉണ്ടാക്കിങ്ങാണ്ട് അങ്ങനെ വെക്കുല്ലോ ആഹ ആ ആഹ്ഞമ്മൾ പൊതുവ ഇവിടെ കഴിഞ്ഞ മേൽഭാഗം കളയലെ ചികളയ ചെയ്യ
ആ നമ്മൾ പശുവിനൊക്കെ കൊടുക്കും ക്കും പിന്നെ എന്നൊന്ന് ല് ഇത് ഈ ചക്കയുടെ സീസണന് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കാണ വെക്കും
ആ
ആ പക്ഷെ നല്ല വെവുണ്ട് ഞങ്ങള് ഞാന അതെല്ലാം കൂടെങ് നമ്മള് കുക്കറിലങ്ങ് വേവിച്ചു കുക്കറി വെച്ചപ്പോൾ നല്ല പോല്ലലങ്ങ ഉണ്ട് എല്ലാം ഓപ്പൺ ആായിട്ട് വെച്ചാലും മതി
ആ ആ കുക്കറില് കൂകി അങ്ങനെ വേവിക്കലാ ആ വേഗ തേങ്ങ വറത്തരച്ച് അതോങ്ങനെ
തേങ്ങ വറത്തരച്ച് വെച്ചാലും നല്ലതാ അല്ല നമ്മളൊന്നും തേങ്ങ ഇപ്പല്ല വെച്ചത്
ആ
നമ്മള് ചെറിയ കഷ്ണമായിട്ടാണ് കണ്ടിച്ചിട്ടത് പിന്നെ വലിയ കഷ്ണമായിട്ട് ആ പീസ് ഇതിന് വെച്ച് നല്ല ചിക്കൻ കറി പോലെ ഇരിക്കും മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു വന്നാല് നല്ലതാ ഉം
അവിടെണ്ടോ കൊറെ ചക്ക കി
ഓ അമ്മക്ക് ചക്ക ഇഷ്ടംപോലുണ്ട് ചക്ക ചൊള ഇപ്പാ മഴയായൊണ്ട് കൊള്ളത്തില്ല
ആ ആ ഇപ്പൊ ഇനി വെള്ളം കേയറങ്ങാണ്ട് പിന്നെ കുരിയൊക്കെ മുളച്ച് ആകുമ്പോ പിന്നെ വല്യ രസം ഉണ്ടാവൂലല്ലോ
തല്ല പല തരം നമുക്ക് കഴിക്കാന് അതിന വെള്ളത്തിൻ്റെ ഒരു ചവയാണ് ആ ഇപ്പം അങ്ങനെ ചക്ക് ഓ ഇഷ്ടം പോലെ മാങ്ങയുണ്ട് ഈ വർഷം ശരിക്കും മാങ്ങ പിടിച്ച് ഒരു ഉണ്ട മാങ്ങന്ന് പറയാന് പേര് എന്തോന്ന് പറയത്തില്ല വല്യ കപ്
ആ കപ്പൽ മാങ്ങ കറു എന്ത വലിയ മാങ്ങായിരിക്കുംല്ലേ
വലിയ മാംസം ഒക് ഒള്ള മാങ്ങയാ
ആ ആ നല്ല ടേസ്റ്റ ആണ അത് പൗതാല് നല്ല പൊടി മറ്റെ പുളി പുളി ഒന്നും ണ്ടാവുലല്ലോ നല്ല മത് രായിരിക്കുഅത് അ പൗക്ക അവ്നൊള്ളോ ലോ അവ്നോള്ളോ ലോ
അല്ല നമുക്ക് തീരാറായി
തീരാറായി ആ പൊതുവെ അങ്ങനത്തെ വലിയ മാങ്ങ പൊതുവെ നമ്മൾ നാ മാങ്ങകളൊക്കെ കഴിഞ്ഞ് ശേഷാണ്
ആ നമുക്ക് അല്ലല്ല ഇത് പണ്ടേയുള്ള നമ്മുടെ പ പണ്ടേ യുള്ള മാങ്ങ അങ്ങനെ നമുക്കൊന്നും കേറി പറിക്കാനും പറ്റത്തില്ല
ആ നല്ല വല്പണ്ടാവും
ആ എല്ലാരും പറക്കിക്കൊണ്ട് പോയി
ആഹ് ചാട്ണത്
ഗേറ്റിന് ഫ്രണ്ടിലാ നിക്കുന്നത് ഗേറ്റിന്റെ സൈഡിലെ ഫ്രണ്ടില് വീടിന്റെ ഫ് ഫ്രണ്ടിലായിട്ട് ഓ റോഡിലോട്ട് വീഴും എല്ലാരും ഇഷ്ടംപോല അങ്ങ് പിടിക്കും
ആഹ് ആഹ് എന്നിട്ട് നിങ്ങക്കൊക്കെ കിട്ടാനെന്താ ചെയ്യല് എന്നിട്ട് നിങ്ങക്ക് ആർ ട്ടാൻ എന്താ ചെയ്യൽ അറിയൊ കയറി പൊറ ക്കലാ
അല്ല നമ്മൾ നടന്ന് വീഴുമ്പോ എടുക്കത്തേ ഉള്ള് വല്യ മാവാണ് പഴയെ വല്യ മാവാണ്. നടന്നിഞ്ഞ് വീഴും പിന്നെ വല്യെ തോ തോട്ടയൊ ഒക്കെ ഉണ്ടെങ്കിൽ പച്ചക്ക് അച്ചാറിടാനൊക്കെ നല്ലതാ കറിക്കിടാനൊക്കെ
ട്ടാന് നല്ല എന്ത്‌ ബുദ്ധിമുട്ടായിരിക്കുംല്ലേ ചാടാതെ
ആഹ് ഇല്ല അത് ഇങ്ങനെങ്ങ് കൊഴിഞ്ഞ് വീണോണ്ടിരിക്കും അങ്ങ് പഴുത്ത കഴിഞ്ഞാ ഒരുവിധം വിളയും നല്ല വെയി യിറ്റുള്ള മാങ്ങയാണ്ടേയ്
പെട്ടന്നയിമ നിൽക്ക ആ കൂടുതൽ സമയ
ആഹ് വേ അതുകൊണ്ട് തഞ്ഞും പൊടിഞ്ഞും അടന്ന് തന്നേ അടന്ന് വീഴും
ആഹ് ആഹ്
പക്ഷെ നേരത്തെ മഴയൊക്കെ വന്നുകൊണ്ടേ അതിനകത്ത് ആരെയും കേറ്റി
ഇപ്രാവശ്യം പോ വൈകി അവിടൊക്കെ നർ ത്തുന്ന ഇവ്ട വൈകി ആ വൈകീറ്റല്ലേ ഇവിടൊക്കെ പൊതുവേ
മെയ് പത്തൊക്കെ ആയപ്പഴേ മഴ തൊടങ്ങി വേനൽ മഴ തൊടങ്ങി
ഏ ഇവിടെക്കെന്നപ്പ ലാസ്റ്റക്കാണ് ഇപ്പൊ ഇതിപ്പോ ജൂണിലാണ് ഇപ്പൊ ഒന്ന് മഴ വെള്ളത്തിനുള്ള മറ്റേത് മറ്റേ ബുദ്ധിമുട്ടായിരുന്നു വെള്ളത്തിനൊക്കെ ചൂടല്ല ചൂടുണ്ടായിരുന്നു പെരും ചൂടായിരുന്നു സ സ സഹിക്കാൻ പറ്റിണ്ടായില്ല ചൂട് പറയാ